ക്കേൾക്കാം എന്തുണ്ട് വിശേഷം
ഇന്നെ ഇരിക്കുന്നു ചൂടെടുത്തിട്ട് വയ്യ
മ വെയിലാണോ മഴയാണോ ഇന്ന് നല്ല വെയില് ആയിരുന്നോ
ആഹ നല്ല വെയിലായിരുന്നു രാവിലെ മൂട കിടന്നിട്ട് അത് കഴിഞ്ഞ അപ്പ തൊട്ട് നല്ല വെയില്
രാവിലെയോ
ആഹ് രാവിലെ മൂടിക്കിടക്കുവായിരുന്നു മഴ പെയ്യൂ എന്നാ ഞാൻ വിചാരിച്ചേ പക്ഷെ അത് കഴിഞ്ഞ അപ്പ നല്ല ഒന്നാന്തരം വെയില്
ഓ ഇവിടെതാ ഇവിടെ ഞാൻ നല്ല വെയില ആയ കൊണ്ട് കൊക്കോ ഒക്കെ വെയിലത്തി ഇട്ടായിരുന്നു കൊക്കോ
ആ ആ ഉണങ്ങാൻ വേണ്ടി ഉം
അപ്പം ഞങ്ങളും വെയില് മഴക്കാറ് കണ്ടപ്പോ പിന്നെ അതട്ത്ത് രണ്ടാമത് റിട്ടേൺ പിന്നേ അകത്തേക്കിട്ടു അത് കഴിഞ്ഞ് പിന്നെ ഞാന് പിന്നെ വെയിലത്തേക്ക് പടതയിലേക്ക് ഇട്ട് ഇട്ക്ക്‌ലിടല് തന്നെയാ കാരണം അതിൽ മാത്രം മഴക്കാറ് കേറിവന്നപ്പോ പേടിച്ച് ഓയ്
പേടിച്ച് അതെന്നെ പെട്ടെന്ന് മഴ പെയ്തന്നാല് വല്യ പാടാ ന്നനഞ്ഞാ പിന്നെ വല്യ
പിന്നെ വല്യ പാടാന്നെ പിന്നെ ഉണങ്ങല് ബുദ്ധിമുട്ടാ അത്ന്നില്ല അഴുക്കായി പോവുകയും ചെയും കൊറച്ച് അധികംണ്ട് ഇരുപത് ല് അടുത്ത്ണ്ടോ അത് ഞാൻ ഉണക്കി വെച്ചതാന്നേ എന്ത് കഷ്ടപ്പെട്ടിട്ടാന്ന അറിയാ സ അത് ഈ അണ്ണാ തിന്നുവേ അപ്പൊ ചോട്ടി പോയാ അത് അണ്ണാന്റെ അണ്ണാൻ തിന്നെടുമ്പോ നമുക്ക്‌ അറിയാലേ ഈ കൊത്തിയക്ക്‌ണ ഈ കൊക്ക ഉണ്ടാവൂല്ലോ
അറിയാ ആ
പ്പ അതിന്റെ ചോട്ടില് ഒരെണ്ണ രണ്ടെണ്ണ കെടക്കുമ്പ നമ്മൾ അതിന്റെ ചോട്ടിൽ കരയിലേക്കെ മാറ്റി പതിയെ ഉള്ളതെല്ലാം പേറക്കി കൊണ്ടന്ന് നമ്മള് വെള്ളത്തിലിട്ട് വൃത്തിയാക്കിയിട്ട് രണ്ടു ദിവസം വെള്ളത്തിലിട്ട് വെക്കും പിന്നെ ഒരു മൂന്ന് ദിവസം അത് വെള്ളം തോ വെള്ളം പോവാനായിട്ട് കൊട്ടേല് വാരി വെക്കും
ഉം ഉം
എന്നിട്ട് വെലിത്തേക്ക്ട്ണെ
ആ അപ്പം അത് ഉണങ്ങി കിട്ടിയില്ല മണക്കും
ആ ഉണങ്ങി കിട്ടില്ലെങ്കിൽ പിന്നെ പു ത്തുമ്പോന്ന് ഇവിടുത്തെ കാലാവസ്ഥ ത്തേക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെത് ഉണങ്ങിയാൽ അധികം നാൾ വച്ചേക്കാൻ പറ്റ
വെച്ചേക്കാൻ പറ്റൂല ശരിയാ അത്
അത് ഇപ്പത്തെ കണ്ടീഷനിൽ പ്രത്യേകിച്ചും
ആ അത് നേരാ
ഇവിടെ പിന്നെ ഇപ്പ മഴ പെയ്താ മഴ നന്നിം ബക്ഷേ ഇപ്പ ഇന്നിപ്പോ വലിയ കുഴപ്പല്ലാതെ പോകുന്നു കാലാവസ്ഥ
ആ ഹാ പകല് ഇതുപോലെ മഴ പെയ്യാതിരുന്നേച്ച് രാത്രി പെയ്താലും കുഴപ്പല്ല പകല് നമ്മക്ക് ഇതുപോലെ ചെയ്യാനുള്ള പണികളൊക്കെ തീർക്കാം കഴിക്കണം കൊ
എന്താ കറിവെച്ചെ?
കറി ഇന്ന് ചക്കക്കുരു ഉണ്ടാര്ന്നു ചക്കക്കുരു പറ്റിച്ചൊലത്തി മീൻകറിയ്ണ്ട്. പിന്നെ പിന്നെ എന്തു വരുന്നുണ്ട് ആ പറ്റിച്ചു ഏഹ് മെഴുക്കുപരട്ടി വെക്കൂലേ ആ മെഴക് പരട്ടി വെച്ചു ആ എനിക്ക് അരിയാൻ വയ്യ അത് കാരണം ഞാൻ കൊറച്ചേ അരിഞ്ഞുള്ളൂ ഓ അത് വല്ല്യ ഭയങ്കര കട്ടില്ലേ ചക്കകുരുന്ന്
അത് നമ്മള് നന്നാക്കി എടുക്കച്ച് താമസംല്ലേ
താമസ ആഹ് അ കൊറച്ച് കുറച്ച് നന്നാക്കിയെടുത്ത് വെച്ചു
രാത്രി യൊക്കെ നന്നാക്കി വെക്കണം
ആഹ് അതെനിക്ക് മടിയ അത് മടിയാ ആഹ് അത് മടിയാ എനിക്ക്
പിന്നെ കാപ്പിക്കൊക്കെ എന്നണ്ടാക്കി
ടാപ്പിക് എക്ക് രാവിലെ പുട്ടായിരുന്നു
ആഹാ ഞാനും അപ്പ ഉണ്ടാക്കിയായിരുന്നു
ആഹ് അപ്പൊതിന്ന് കറി ആഹ്
ചിക്കൻ കറി വെച്ചു
മറ്റേ ഇതല്ലേ നീർദോശയന്ന് പറഞ്ഞേ
ആ നീർ ദോശ ഉണ്ടാക്കി ചിക്കന് നല്ലതാർന്നട്ടോ കൊഴപ്പില്ലട്ടോ
ആഹ് ഹ ഹ
അത് പച്ചരി നമ്മൾ വെള്ളത്തിലിട്ടിട്ട് രാവിലെ ചുമ്മ ചിരിപ്പ്ട്ട് അങ് അരച്ചെടുക്കും
ആഹ് ആഹ്
ചെയ്യുന്നില്ല ഒന്നും ചേർക്കുന്നുില്ല
ആഹ്
അത് ചുട്ട് എടുത്ത നല്ലത നല്ലതാട്ടാ
അപ്പം വെറുതെ അന്നേരം ഭയങ്കര തിന്നായിട്ടാ ചുട്ടെടുക്കുന്നേ
ഇല്ല നമുക്കത് എടുക്കുമ്പോ തന്നെ അറിയാാലോ നമ്മള് ചു ദോശ പോലെ ഇങ്ങനെ ഒരു കയ്യിൽ ഇട്ടിട്ട് നമ്മളത് മൂടി വച്ചിട്ട് പിന്നെ അത് മറിച്ചിടും
ആഹ് അല്ല ഞാൻ ചോദിച്ചത് ഭയങ്കര തിന്ന ഭയങ്കര ഈ കട്ടി കുറച്ചാണോ ഉണ്ടാക്കുന്നെ
ഇല്ല അങ്ങനെയല്ല ഒരു തവി ഒഴിക്കുമ്പോ നമ്മള് പാകത്തിന്റെ ഇങ്ങനെ പരുത്തൂല അത്ര അങ്ങനെ ഒരു സാധാ ഒരു ദോശ പോലെ തീരെ കനം കുറച്ചുവല്ല തീരെ കനം കൂ രീതി ഇല്ലേ നമുക്ക് ഒഴിക്കുമ്പോ തന്നെ ആ മനസ്സിലാവുത്
ആ ഹാ ഹാ ഹാ
അ കൊഴുപ്പായിട്ടിരിക്കരുത് ഇച്ചിരി വെള്ളം ഒരു ലൂസ് പരുവം ഓവർ ലൂസും അല്ല
ആ ഓക്കെ ഓക്കേ ഓക്കേ ആ
അപ്പൊ നമുക്ക് എളുപ്പണിയാ നമുക്ക് പെട്ടന്ന് ഇപ്പൊ ഒന്നും ഉണ്ടാക്കില്ലെങ്കിൽ നമുക്ക് അരി വെള്ളത്തിൽ വൈകുന്നേരം ഇട്ട് കഴിഞ്ഞ രാവിലെ അത് ചുട്ട് നമ്മക്ക് കറി ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് കഴിക്കാം
കഴിക്കാം ഉം ഞാൻ ഇപ്പ ഉണ്ടാക്കും പാലപ്പം മുട്ടക്കറികൂടെയക്കെ ചിലപ്പ ഇപ്പൊ ഉണ്ടാക്കും ആഹ്
അപ്പൊ നമ്മള് രാത്രി അരച്ചു വെക്കല്ലേ ചെയ്യണേ
അരച്ച് അരച്ച വെക്കുകയും അരച്ചു വെക്കുന്നതും ചെയ്യും അല്ലാതെ പിന്നെ എന്താ പറയ വെയാം ആഹ് എന്താ പറയാ പൊടി മേടിച്ചിട്ടും ചിലപ്പം ഞാൻ ചെയ്യും
ഉവ് ഉവ്വ ആ പാലപ്പത്തിന്റെ
പറഞ്ഞോ പാലപ്പത്തിന്റെ പൊടി മേടിക്കാൻ കിട്ടും ഒന്ന് ഒന്ന് ആ കലക്കി എടുത്താൽ മതി ഇനി കൈ കൊണ്ട് തന്നെ കലക്കിയാലും മതി അല്ലെ മിക്സിയിലിട്ട് ഒരയടിച്ചെടുത്താൽ മതി
ആ അപ്പൊ നമ്മള് എന്തൊക്കെ ചേർക്കും
ആ അതിന്റെ പുറത്ത് എഴുതിയിട്ടുണ്ട് സ്വല്പം ഒരു രണ്ട് രണ്ട് ടേബിൾ സ്പൂ ല്പം പഞ്ചസാരേം ആ ഇച്ചിരി ഉപ്പും ചേർത്ത് കലക്കി വെച്ചിരുന്നാൽ മതി വേറൊന്നുമില്ല
അപ്പൊ ചോറൊന്നും ചേർക്കില്ല്
ഒന്നും ചേർ കണ്ട
മൂൾ
ഒരു മണിക്കൂർ നേരത്തേക്കിന് കലക്കി വെച്ചാമതി രാവിലെ എണിറ്റു വന്നു കഴിഞ്ഞു കലക്കി വെച്ചേച്ച് കുറച്ച് കഴിഞ്ഞിണ്ടാക്കാം ഒരു മണിക്കൂർ വൺ അവർ മതി ആഹ് ഇൻസ്റ്റന്റന്നും പറഞ്ഞ് ഇൻസ്റ്റന്റ് അപ്പപ്പൊടിന്നും പറഞ്ഞ് കിട്ടുവേ
നല്ലോണ്ണം പൊങ്ങി വരുവോ
നല്ലോണ്ണം പൊങ്ങി വരും കേട്ടോ ചിലത് പൊങ്ങൂല ചില പൊടിയേ പക്ഷേ ഞാനിപ്രാവശ്യം മേടി ച്ചതൊക്കെ പൊങ്ങി ആ ടേസ്റ്റ് ഉണ്ട്
എന്താന്ന് വെച്ചാൽ പുളിയൊന്നും ഇല്ലധികം
ഇല്ല ഇല്ല വലിയ പുളിയൊന്നുമില്ല നല്ല നോ നമ്മൾ നോർമലി അരി അരച്ച് വെച്ച് എടുക്കുന്ന അതുപോലെയുണ്ട ഒന്ന് രണ്ട് ദിവസം ആയതുപോലെ തോന്നത്തില്ല
അതെ ഞാൻ ചോദിച്ച അപ്പൊ നമുക്ക് നമുക്ക് നമുക്കപ്പ പെട്ടെന്ന് ഇപ്പോ ഒരു ചൂടനെ ഞാൻ ഇച്ചിരി പഞ്ചസാരയെ കൂട്ടി കഴിക്കാം
കഴിക്കാം നല്ലത ആ കഴിക്കാം കഴിക്കാം പഞ്ചാര കുട്ടിയോ ഒന്നും ഇല്ലെലും കഴിക്കാം ഉം
അതാ ഞാൻ ചോദിച്ചാ
ആ കഴിക്കാം ചിക്കൻ കറി ഉണ്ടെങ്കിലും നല്ലത് ഇനി വെറുതെ ഉരുളക്കിഴങ്ങ് കറി ആണെങ്കിലും നല്ലത് എങ്ങനെയാണെങ്കിലും കഴിക്കാം നമുക്ക് കറിയോന്നും ഇല്ലേലും കഴിക്കാം ചോറിന് ഇതൊക്ക ഒക്കെ തന്നെ ചക്കക്കുരു മീന് ഒക്കേ ഉള്ളു ആ
മീൻ കറിയാണോ വെച്ചേ
മീൻ കറിയാ വെച്ചെ എന്താ ഉച്ചയ്ക്ക് ചോറിന് ക ചോറൂണ് കഴിഞ്ഞോ
ഞാൻ ചോറുണ്ട് ഞാൻ പ്രാർ പ്രാർത്ഥനക്ക് പോയിട്ട് വന്നിട്ട് വിഷനല്ലേ വന്നേ അപ്പ ചോറ് ചോറ് രാവിലെ വെച്ചു കറിയും വെച്ചു
ആ എന്നാ കറി ഉണ്ടായിരുന്നു
ഒക്കെ ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ ഞാനിച്ചിരി ഉരുളക്കിഴങ്ങി കിട്ടാ വെച്ചാത് കുക്കറില്
ആ ആ ആ
എല്ലാം വഴറ്റിയിട്ട് ഉരുളക്കിഴങ്ങും ഇട്ട് വഴറ്റി ചിക്കനും ഇട്ടിട്ട് ഒരു വിസില് അടിപ്പിച്ചു
ആ
ഇപ്പൊ നല്ല സൂപ്പർ ആയി എല്ലാം കൂടി കൂടിയാകുമ്പോ നല്ല ടേസ്റ്റ്
ടെസ്റ്റ് ആ
അങ്ങനെ വന്നപ്പോ നല്ല കൊഴമ്പ് രൂപത്തിനിരുന്നോ
ആ ഹ അപ്പ അതും ചോറിന്റെ കൂടെ
അപ്പൊ അപ്പത്തിനുള്ള കറിയും ഈ കറിയും അതിലതോ ഒരു കറിയ ഉണ്ടായല്ലോ ഇനിയിപ്പ എനിക്ക് തീയൽ എന്തെങ്കിലും ഉണ്ടാക്കണം അല്ല മെഴക്കുരട്ടി ഉണ്ടാക്കണം
ആ ഹ ആ ഓക്കെ
ചാറിരി പ്പ്ണ്ട് മാങ്ങി നാരങ്ങി ഇരിപ്പുണ്ട് അവിടെ ചക്കയ മാങ്ങയൊക്കെ ഉണ്ടോ
എവിടെ ചക്കയും മാങ്ങെന്നും ഇല്ല എവിടുന്നേലും ഒക്കെ കിട്ടിയാല ഈ കഴിഞ്ഞ ദിവസം എൻറെ ചേച്ചിയുടെ വീട്ടിൽന്ന് ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ ച അത് പഴുത്തേ ഒക്കെയായിരുന്നു അത് കാരണം വറക്കാൻ പറ്റൂല്ലല്ലോ
ഇവിടെ ചക്കയന്ന് പറഞ്ഞ പോലെ ചക്കയുടെ സീസണായ ചക്ക തന്നെയാ
ചക്കതന്നെ ആ
ചേ ഇത് മഴക്കാലം ആവുമ്പഴ മൂക്കത്തുള്ളൂ
അതാണ് വല്യപാട്
മഴക്കാല ആമ്പ എല്ലാം ഒപ്പം മൂത്ത വരും
ആ ഒന്നിനും കൊള്ളത്തില്ലന്നേരം
വെള്ളാം കേറി ടേസ്റ്റ് റ്റൂല്ലാ ചുമ്മാ ചുമ്മ ചാടി ഈ കാട്ടുപന്നികൾ വരും അതെല്ലാം തിന്ന് പറമ്പ് വൃത്തിയേടാക്കി ഇടും
ആഹ അതാഴെ വീഴുകയും ചെയ്യുവല്ലോ ല്ലേ പഴുത്തിട്ട്
ട്ട് പന്നി കേഴാട് അങ്ങനെയുള്ള സംഭവൊക്കെ വരും
അത് ശെരി ആ
അപ്പൊ അതുകൊണ്ട് അതുങ്ങൾ തിന്ന് ഉ അങ്ങനത്തെ വിഷയ ഇല്ല നമ്മുടെ ശല്യത്തിന് വരില്ല നമ്മുടെ പറമ്പിലൊക്കെ വന്ന് ആളെ കാണുമ്പോ ഓടും അങ്ങനെ ഉള്ളൂ നമ്മുടെ നമ്മള ഉപദ്രവിക്കാനൊന്നും വരത്തില്ല
ആ നമ്മുടെ ഇതൊക്കെ നശിപ്പിച്ചേച്ച പോവല്ലേ കൃഷിയൊക്കെ
ആ കേഴാട നമ്മുടെ മുളകിന്റെ കൂമ്പൊക്കെ ഒടിച്ച് കഴ തിന്നിട്ടൊക്കെ പോവും
ങാ അത് ശരി
കാട്ടപ്പന്നി കപ്പക്കെ ഇട്ടാ മൊത്തം നശിപ്പിച്ചുവയ്ക്കും
കുത്തി എടുത്ത് വെളിയിൽ ഇടുവായിരിക്കും
പിന്നെ വാഴ വാഴ നശിപ്പിക്കും
അഹാ
അങ്ങനെയൊക്കെള്ള സംഭവ ഇ ചെറിയ വാഴയാഭൊ വലുതല്ലാട്ടോ
ങാ ങാ ങാ ങാ
ചെറിയ വാഴ നട്ട് വരില്ല അ
ങാ ആ സമയത്ത് ങാ
ഭയങ്കര ശല്യമാണ് നമുക്ക് കപ്പ ചേമ്പ് ചേന കാച്ചില് ഇതൊക്കെ ഇതുങ്ങള് കൊത്തി തിമ്മാ അടീന്ന് ചെരണ്ടി ഇതുങ്ങള് മൊത്തം തിന്നിട്ട് പോകും
തിന്നിട്ട് പോവും അത് ശരി
അങ്ങനൊള്ള ഭയങ്കര ശല്യങ്ങളൊക്കെ ഇണ്ട്
വേലി കെട്ടീട്ടില്ലേ
നെറ്റിട്ടിയാലും നമ്മള് ക്കെ നെറ്റിട്ടാലും ഈ അടീക്കോടെ തൊരപ്പനെലിയിണ്ട്
ആ
തൊരപ്പനെലി വന്ന് മണ്ണിന്റെ അടിയിക്കൂടെ വന്ന് കപ്പേടെക്കെ ഉള്ളൊക്കെ മൊത്തം ചിരണ്ടി വെക്കും എന്നിട്ട് നമ്മള് അറിയത്തില്ല കപ്പ പറിക്കുമ്പോഴാരിക്കും ഇതിന്റെ അടി കൂടെ പൊ ത്ത് കാണുന്നെ
കപ്പക്കകത്തൊന്നും കാണൂല്ല തോലി മാത്രം കാണും
തൊലി മാത്രം കാണു അങ്ങനെ ഒത്തിരി ശൈ ലെങ്ങള്ണ്ട് പിന്നെ നമ്മള് വല്ല വെഷോക്കെ നമ്മളാ പൊത്തിക്കൂടൊക്കെ വെ ചച്ചൽപ്പ ശരിയാവും
ആ അല്ല മതില് കെട്ടിയന്നാല് ഇത് കേറുവോ
മതിലിവിടെ അങ്ങനെ ആരും അങ്ങനെ മതില് കെട്ടുന്നില്ല വേലിയാണ് പറമ്പു ഒത്തിരി ഉള്ളോണ്ട് വേലി വെട്ട് തൊള്ളു മതലവ കെട്ടണങ്ങി അങ്ങനുള്ളൊരു രീതി രീതിയല്ല ഇവിടെ
അപ്പൊ വേലി കെട്ട വേലി കെട്ടിയുന്ന അതിന്റെ എടെക്കൂടെ തള്ളി
അതിന്റെ അടിക്ക് കൂടെ തള്ളും പിന്നെ അടഞ്ഞ് നിക്കുവാണെ കൊറേയൊക്കെ നമുക്ക് എം വരാതിരിക്കും എന്നാ ശരിയെന്നാ ഓ
ശരി ആ ഓക്കെ